ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് കുഴപ്പമൊന്നുല്ല
എന്താ പരിപാടി നീച്ചോ
ഏ എപ്പളോ എനീചീന്ന്
ചായൊക്കെ കുടിച്ചോ
ഒരു കുടി കുടിച്ച് ഇനി രണ്ടാമത്തെ കുടിക്കണം
ആ മക്കളൊക്കെ എവിടെ
മക്കള് മദ്രാസ് പോയി
ഇത്ര നേർത്തെ ആ
ആറെ കാലിന് പോകും ഹസ്ബൻ്റ്ന് പനി ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ചുടുവെള്ളം ഉണ്ടാക്കി മേതൊക്കെ ആക്കി ആവി പിടിപ്പിക്കണ പണിയനി ചായ കൊടുത്ത്
മഴ ഉണ്ടോ
മഴ കൊണ്ട് ഇനി പക്ഷെ റബുട്ടാന്റെ തയ്യോ എന്തൊക്കോ തയ്യകള് കൊണ്ടോന്നീനി അത് മഴ കൊണ്ട് കുിച്ചിട്ട് അന്ന് കുറേ ഞാൻ പറഞ്ഞു മഴ കൊള്ളല്ലി കേട്ടില്ല ഫുള്ള് അതിനെ എന്തോ ചെയ്യാൻ വിചാരിച്ചാ അപ്പ തന്നെ ചെയ്യണം ഇ പ്പ പനിക്കുണ്ട്
അതുകൊണ്ട് സുഖമാണല്ലോ ഒന്നും നീട്ടി വെക്കൂലല്ലോ
ഏ
നീട്ടി വെക്കൂലല്ലോ ഒന്നും
ഉം ഉം അയ്നു അപ്പന്നെ ചെയ്യണം
അങ്ങനെ പിന്നെ ചുടു വെള്ളം ണ്ടാക്കി ആവി പിടിച്ചാനും തൊണ്ട കഴ്കാനൊക്കെ കൊടുത്തന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുത്തത് ബാത്റൂമിലാ അപ്പോ ഞാൻ വിടെ ഇങ്ങനെ നോക്കി ഇരിക
ആ കാണിക്കാൻ പറയുന്നാലെ ഇപ്പ എല്ലോടത്തും പനിയുണ്ട്
ഉ കാണിക്കണം എന്തായാലും കുറച്ചയിഞ്ഞീറ്റ് പോയി കാണിക്കണംതാ വ്യ്യ ഏ
അടുത്ത് ആശുപത്രി ണ്ടോ
ആ അടുത്തുണ്ട് ആശുപത്രിണ്ട്
ഡോക്ടർമാരൊക്കെ ള്ളയികുല്ലേ
നിക്കാണെങ്കിൽ ശ്വാസത്തിനും ബുദ്ധിമുട്ടുണ്ട് ഇന്നലൊക്കെ ശ്വാസം മുട്ടിയിട്ട് വെയ പ്പൊ കാലാവസ്ഥന്റെ പ്രശ്നമൊക്കെ ആയിട്ടേക്കും മുട്ടൽ കൂടുതലാണ് ഉം
എന്താ ചെയ്യേനി
ചെയ്യാ കാണിച്ച കാണിക്കേണ്ടി രും
ആഹ
അപ്പ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാലൊക്കെ എടങ്ങറായ ശ്വാസം കിട്ടാഞ്ഞിട്ട്
ആഹ ആഹ വലി ആ വലിക്കണ സംഭവ ണ്ട ങ്ങളെ കയില് ഈ ശ്വാസം മുട്ടണെ ആളെ വലിക്കൂലെ
ഇൻഹല്ലർ വലിക്കലിണ്ടായിനി പ്പ ഞാൻ വലിക്കലില്ല
അഹ്
ക്കെപ്പോയെ നിർത്തി അന് ന്ത് ചെയ്തിട്ടും ഗുളികിം കൊറേ കുടിചീർന്നു ഉം
ഗുളിക വെച്ചാണ്ടൊന്ന് വലികണേ സംഭവല്ലേ മരുന്ന്
ആ വലിക്കലിണ്ടെയിനി ഇപ്പ വലിക്കല്ല ഗ്യാസ് ഭയങ്കര പ്രശ്നാ ഈ ഗ്യാസ്ന്നറഞ്ഞ അത് മാറാനെ ന്തേകു ചെയ്യാ
അതെന്ന ഇൻകും അറിയേണ്ടി ഇൻക്കും ള്ളതാണ് ഗ്യാസിൻ്റെ പ്രശ്നം
ആഹ് അയ്‌ന് പറ്റിയ ഡോക്ടർമാരെതെക്കൂ നല്ല ഡോക്ടർമാരോ
ഞ് നല്ലത് ള്ളേഹ് ഗ്യാസ് ട്രോമാനാണിച്ച ഗ്യാസായിര്ക്കും
എന്തോ ര് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അറിയോ
ഞാൻ കൊറേ മരുന്നൊക്കെ കുടിച്ചിക്ക്ണ് അത് കുടിക്കുമ്പോ സുഖം ഉണ്ടാവും പക്ഷെ അത് നിർത്തിയ പിന്നി ണ്ടാവും പിന്നെ അല്ലെങ്കിൽ ആയുർവേദോ അങ്ങന എന്തെങ്കിലൊക്കെ കാണിക്കണം പറിം ഇവിടെ മ്മക്കെ
ഗ്യാസ്ണ്ടായി മാറല്ലെക്കും ആർക്കെങ്കിലും ഞാൻ അങ്ങനെ പറയല്ല ആരും മാറി ക് പറഞ് കേക്കില്ലല്ലോ
ല്ല്യേ ന്റെഒര് ഏക പ്രദീശ മാറുന്ന്ള്ളതാ അഹ് മാറോയ്ക്കെയ് ഇന്ക് ഈ നോമ്പൊക്കെ നോൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
റ്റ് ഇത്‌ നല്ല ഡോക്ടറെ കാണിച്ച് എത്രോ മര്ന്നെങ്കി ത് പൈസേ യായേ ങ്ങട്ടും ന്റെ മാറില്ല ഉം ഉം
ഞാനത് മാറുന്നുള്ള പ്രതീഷെലാ ഇൻക്ക് നോമ്പ് നോൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഞാന് മുഹറം പത്തിന്റന്ന് നോമ്പോ റ്റിനി
ആഹ്
ഒമ്പയിനൊന്നും നോറ്റിട്ടൂല്ല ഒമ്പതിനൊന്നും നിക്ക് സുഖല്ല പത്തിന്റെ അന്ന് നോറ്റിട്ട് നോമ്പ് തൊറന്നപ്പോ തൊടങ്ങി ശർദിക്കും ചെയ്യാ സാസം കിട്ട്ല്ല ശർ ശ ശർദ്ദിക്ക്ണെന്താ ശാസം കിട്ടാഞ്ഞിട്ട്
ഉം
ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് ശാസകകെ കിട്ടണ്ടേ
ന്നിട്ട് എന്താ പ്പൊ നോമ്പൊർക്കാനൊക്കെണ്ടാക്കാ
ഏഹ്
നോമ്പ് തുറക്കാനൊക്കെ എന്താ ഇണ്ടാക്കാ അങ്ങനെ സുഖല്ലാ ണ്ടായാല്
അന്ന് ആഹ് അന്ന് പിന്നെ നോമ്പ് തുറക്കാനൊക്കെ ബിരിയാണി ഇണ്ടാക്കി.
ആഹ് ആഹ്
ഉം അയ്ന് അഹ് വരെ ഇനിക്ക് പ്രശ്നല്ല നോമ്പ് നോൽക്കുമ്പോ ഒന്നുംഇനിക്ക് പ്രശ്നല്ല. അമ്മള് ഇങ്ങണ്ട് നോമ്പ് തൊറക്കണ നേരംക്കോ നല്ല ക്ഷീണിച്ച് നി ക്കല്ലേ പിന്നെ വെള്ളം കുടിച്ച്ണോം ഒക്കെ ഗ്യാസട്ടാ വ്അ
ഇക്കന്നാ അപ്പളൊന്നും വല്യ കുഴപ്പയ്യ ഇക്ക് നോമ്പ് നോറ്റ് കൊറച്ചയ്ഞ്ഞിട്ട് തൊടങ്ങും പ്പോൾത്തിനൊക്കെ ഞാൻ ഒരു വിധാവും
ച്ച് നോൽക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല തൊറക്കാന കയ്യാത്ത് തൊറന്നാ പി പിന്നെ ഭയങ്കര ക്ഷീണാ
അങ്ങനെ പോണ് ചോറൊക്കായോ
ഉം ചോറും ചായൊന്നും ആയില്ല ഒക്കെ ആക്കണണ്ട് ഞാൻ കൊറച്ചേരൊന്ന് ങ്ങനെ ഫോണൊന്ന് കണ്ണോടിക്കയ്നി വല്ല മെസ്സേ സ്സേജ്കളും വന്ന്ണോന്ന്
ട്ടാണ് പ്പൊ അന്നെ കിട്ടേയ്ത്
ണ്ടാക്കണം
രാവിലെ ഒരു തെര്ക്കാണല്ലോ ഓരോന്ന് പണിന്റാവും മക്കളെ പറഞ്ഞേക്ക്ണരെ
പോയി കഴിഞ്ഞാ പിന്നെ സുഖേക്കാരല്ലേ
ഇനി ഇപ്പൊ സുഖാണ്. പക്ഷെ ചെല ദിവസം വെന്തെങ്കിലൊക്കെ പണി ഒണ്ടാവും ഇപ്പോ കെറച്ച് ദിവസായിട്ട് ഒര് റസ്റ്റ് ഇല്ല
നി എന്താടി പറയുന്നേ
എന്തെങ്കിലുലെക്കെ ഒണ്ടാവും പരിപാടി
നിനക്ക് സുഖാണല്ലോ എന്ത് പരിപാടി ഇട്ടില്ലേ
അങ്ങനെ പരിപാടി അല്ല വീ ട്ടിലന്ന് എന്തെങ്കിലും ഒക്കെ പണി അല്ലാതെ പരിപാടിയൊന്നും ഇണ്ടാകില്ല അല്ലാത്ത പരിപാടിക്കെന്നുമല്ല വീട്ടിലെന്തെങ്കിലൊക്കെ പണിയിണ്ടാവും റസ്റ്റ് എടുക്കാനൊന്നും ടൈമ് ഉണ്ടാവില്ല
മക്കളെ പഠിപ്പിക്കലൊക്കെ ഒണ്ടാവൂലല്ലേ
ഏഹ് അഹണ്ടം
ഉം അതു കഴിഞ്ഞാ അപ്പൊ ഇനി എപ്പാ മദ്രസക്ക് വരികാ
ഓല് എട്ട് മണി
ഉം അത്ര ടൈമൊക്കെയൊണ്ട്
ആഹ് ആറേക്കാല്മുതൽ എട്ട് മണിവരെ
ആഹ്
ഏഴേ മുക്കാൽവരെ
എഴ് ഏഴേ മുക്കാല് കഴിഞ്ഞ്
ഉം
അപ്പൊ ഒരു ബാച്ചേ ഉള്ളൂ ഒരു ബാച്ച് രാത്രിയാ
ഉം അത് കഴിഞ്ഞിട്ട് ഏഴേ നാല്പ ഇവലെ ഏഴേ നാല് ഇപ്പെ ഇനി വിടും എഴേ നാൽപ്പത്തഞ്ചിന് അടുത്ത ബാച്ച് തെടങ്ങും
അപ്പെ അത് എത്ര മണിവരെ ഉണ്ടാവും
അത് ഒൻപതരി
ആഹ് ആഹ് ആഹ് ചെറിയ കുട്ടികളേക്ക് തരാം
ഓഹ് ഒമ്പതേകാലോ ഒമ്പത് ഒമ്പത് ഇരുപത് ഉം
ഓൽക്ക് കെറച്ച് ടൈമാ ഉള്ളേ
ആഹ് ആ രണ്ട് ടൈമൊക്കെ ഒരേ കറക്റ്റ് അല്ലേ
ആഹ് സ്കൂളിന്റെ ഇത് നോക്കിണ്ടല്ലയ
ഉം
ഉം
ഇപ്പെ ഈ മഴ പനി പേടിയാ എത്രയാക്ക മഞ്ഞപ്പി തുക കണ്ടൽ
ആഹ് ഞങ്ങള് അവിടെ അടുത്തൊരാള് മരിച്ചതിനെ കുറിച്ച് അപ്പുറത്താണ് മഞ്ഞപിത്തം ബാധിച്ച് മരിച്ചതാ
എന്നെ
ഉം ഹം ഇപ്പൊ ഇ അതാ പറഞ്ഞെ പനി ഉണ്ടെങ്കി വേഗം കാണിക്കണം ഡോക്ടറെ കാണിക്കണം ഇപ്പെ പഴെ പനികൾ വരുലേ
എന്നാ മരിച്ചേത്
ഇന്നലെ
ഉം
അപ്പൊ അതൊക്കെ പേടിയെനക്കും
പനിക്കണെ ഉണ്ട് നല്ല പനി എനിക്കിണ്ട് ഒന്ന് അത് ഇത് കഫം നെറഞ്ഞിട്ടാ
ആഹ്
അല്ലാത്ത ബുദ്ധിമുട്ടൊന്നും അല്ലേ മഴ ഞാൻ കൊണ്ടിലാ ഞാൻ മഴ കൊള്ളൂല എനക്ക് പേടിയാ
ഉം ആഹ്
എനിക്ക് അസുഖം വരുന്നൊക്കെ പോയെടീ ഞാ അല്ലോ ചെറിയ കുട്ടിയായിട്ടല്ലേ എനിക്ക് എന്തേും ഞാൻ അതിന് ആത്രം ബുദ്ധിമുട്ടാണ്ട് എനിക്ക് ചെറിയൊരു കാരണം കിട്ട കട്ടിയാൽ മതി പിന്നെ പനിച്ചാലേ ഇപ്പ എനെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഒന്നും പോവാൻ സമ്മയക്കൂല്ല
എപ്പ എല്ലാം കരുതൽ അന്ന അടുപ്പിച്ചുല എന്താ എനിക്ക് ചുമ വന്നാൽ നിൽക്കൂല വേം പനിക്കും ചെയ്യും ചുമ വന്നാല്
ആഹ് പ്രതിരോധ ശേഷി കുറവാ പിന്നെ ചുമ വന്നാന് ചുമ നി പിന്നെ എനിക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞായിട്ട് സ്റ്റിച്ച് പോട്ട കുത്തി വലിക്കണ വേദനെ ചൊമച്ചാല്
അപ്പൊ അതത് ഭയങ്കര പ്രശ്നാണല്ലേ
അം ഉം ആഹ് ചുമ വരുന്നൊക്കെ എനിക്ക് പേടിയി അപ്പോം അതിനനുസരിച്ചേ ഞാൻ നിൽക്കുള്ളൂ
അമ്മനി മയന്ന് കൊള്ളണ്ടപ്പൊ പൊറത്തെ ഇറങ്ങണ്ടാ കാലാവസ്ഥയൊക്കെ പറ്റ മനുഷ്യാ ആഹ്
ആഹ് അസുഖം പിന്നെ പോയിട്ടി ഈ ഫുഡൊക്കെ എന്തായി ഈ ചായപ്പണിയൊക്കെ കഴിഞ്ഞോ
ചായ കാലി ചായ കുടിച്ചിട്ടുള്ളൂ ഞാൻ എന്തും ഇവിടെ ബാത്റൂമ് അപ്പൊ എണ്ണ തേച്ചിട്ടുങ്കിലും ഇരിക്കുക
ആര്
ഞാനേ ഇന്നലെ ഇന്ന് അത്ര ഉമ്മണവ്യും അപ്പോൾ എങ്ങണെ വേച്ചിട്ട്ങ്ങനെ ഇരിക്കുക
എണ്ണ തേച്ചിട്ടോ
ന്ത കൊയമ്പോ തൈലോ തൈലം
ഇങ്ങട്ട് എന്താ പറ്റിന്നോ
അല്ല കാട് ഊര അതൊക്കെ വേദനയാണ് പുറം കൈ
ഉം ക്ലാസ് പോവല്ലേ
ഉം ക്ലാസ്സില അന്നാലെ കുറച്ച് നേരം വഴിക്കപ്പ കുറച്ച് സ്പീഡ് കൂട്ടിയതാ
ആഹ്
അപ്പം നിങ്ങളുടെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുന്നല്ലോ
പ്പൊറത്ത ബാത്രറൂമോ അകത്ത ബാത്രൂമോ
പുറത്ത്
ഉം
അത് സ്പീഡ് കുറച്ച് വരെ പോയി തോന്നാം എന്താ പറ്റിയത് ശരിക്കും എനിക്ക് അറീല ഇതന്നെ എടുത്ത് വീണാരേ ഞാന
ഉം
അഹ് ഹ് ഹ് ഹ് പിന്നെ ചായ കാൽ ചായ കുടിച്ചീണ് മറ്റേതായില്ല ഇനി ആക്കണം
ഞാൻ ചായൊക്കാ ഗ്രീൻ പീസ് വള്ളത്തില്ട്ടീണ്
ഏഹ് ങക്ക്കഥാന്ന്
എന്താ കൊറെ ആലോചിച്ചിതന്നെല്ലെ എന്നും
ആഹ് ന്നാ ഇനി സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിച്ചോളി
അതൊന്നും ഇൻക്കറിയില്ല എന്താണ്
ഈ ചിയാസീഡ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ
ആഹ്
അതോളെ ഫ്രൂട്ട്സ് നെട്സ് അങ്ങത്തെ ഐറ്റംസ് ഒക്കെ രാത്രി വെള്ളത്തില് ഇട്ടെക്കാ എന്നിട്ട് രാവിലെ അതെടുത്ത് പഴൊക്കെ കൂട്ടണം അപ്പൊ നല്ല റോബസ്റ്റക്കെ നല്ലതാണ് അഎട്ത്ത് അട്ച്ചാണ്ട് നമ്മടെ ഷെയ്ക്ക് പോലെ കട്ടീല് പിന്നെ ചായയും കടി എങ്ങനെയൊന്നും വേണ്ട അഎന്നെ കുട്ച്ചാതി നമ്മക്ക് വയറ് ന്നെറിം ചെയ്യും വല്ല്യ കാെഴപ്പല്ലാത്ത രീതിയില് എനർജിക്ക്
അയിനില്ല സാമ്പത്തികൊന്നും ഞമ്മക്കില്ല നമ്മള് പാവങ്ങളാ
ഹാേ അന്നാങ്ങള് ചായിം കടിം തന്നെ കുട്ച്ചോളിം
നമ്മള് ജീവിക്കാന് എന്തെങ്കിലും കഴിക്കാന്നെ ഒള്ളൂ ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കണംന്നൊന്നും നമ്മള് കഴിയുമ്പം കഴിക്കും
ആഹ്
അത്ര ഒന്നും ഇതില്ല
പിന്നെന്താെന്നാ ശരിട്ടോ
എന്നാ ഓക്കെട്ടോ എന്നാ ശരി